ആതരട ആെ
എന്തോണ്ട് വിശേഷം
സുഖാണോ
സുഖായിട്ടിരിക്കുന്നോ ഏ ആഹ ജോലിയൊക്കെ ഒരുവിധ ആയിടാ രാവിലെ രാവിലെ തൊട്ട് മഴ ഇങ്ങനെ നമ്മളെ വലക്ക പക്ഷെ ഇപ്പം നല്ല വെയില് തുണി പറക്കി ഇട്ടപ്പം വെയില് മ മഴക്കോള് കണ്ടൊണ്ട് തുണി സർ ാക്കി പേരെ ഇങ്ങനെ ഇട്ടപ്പ ഉണ്ട് പിന്നെയും വെയിയില് അത് ഇറക്കി വെയിലത്ത ഇട്ടിട്ട് ഇങ്ങോട്ട് കയറിയതാ
ണ്ടാവള്ളു അത് അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് ഇട ആഹ ഇവിടെ നല്ല വില
ഇപ്പം നല്ല വല കരച്ചിൽ വരുന്നു രാവിലെ തൊട്ട് തുൊടങ്ങിയതാ ആ നമ്മുക്ക് ഒരു വഴിക്ക് പോകാനും ഒക്കത്തില്ല ഒന്ന് ഒന്ന് തുണി പറക്കയിറ്റിട്ട് ഇങ്ങോട്ട് കേയറിയതേള്ളൂ ഇപ്പ ഒരാഗി പിന്നെ രണ്ടാമത് മൊത്തം പറക്കി വെയിലെത്തിട്ട്
ആഹ് ആഹ്
മനുഷ്യന്റെ അവസ് ന്ന് പറയണ്ട മഴയാണെങ്കി പറക്കിയിടും കേറിടും പറക്കിയിടും കേറിയിടും രാ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ജോലിയാ-
ഇന്ന് രാവിലെ ഇവിടെ ഇങ്ങനെതെന്നെയായിരുന്നു മഴ പാറ്റാണ് ഇപ്പ നല്ല വെയിലാ
ആ ഇപ്പതാ നല്ല വെയില്
ഉം
സത്യത്തി മഴ നമ്മളെ ഇട്ട് പരീക്ഷിച്ച് കൊല്ലും വിന്ന് എന്നാ ഇപ്രാവശ്യം മഴ പെയ്തതും ഇല്ല. ആ ഇപ്രാവശ്യം അതാ ഞാൻ പറഞ്ഞെ ആന്ന് മാ ഴ പെയ്യുന്നില്ല ല്ലൊ.
മ്മ്മ്
ഉം പിന്നെ ആഹാരമൊക്കെ കഴിഞ്ഞോ? ആഹ് എന്നാ ഹം ബി മീൻ മാങ്ങിച്ചോ അതോ
മീൻ അല്ല ഇന്ന് ചിക്കനാ.
ഇന്ന് ചിക്കനാ ഇപ്പട് ത്തെ മീൻന്റെ വിലക്ക്‌ ചിക്കനാ ഫേദം. എനിക്കാന്നെ ഇന്ന് എന്നെ കൊല്ലും മ ക്കൾ പറഞ്ഞിട്ട് പോയി ചിക്കൻ വാങ്ങിക്കണേന്ന്. ഞാൻ ഈ തുണിയുടെ കൂടെ നട ക്കുന്ന പാട് ഞാൻ പോയില്ലടാ വാങ്ങിക്കാന്.
മറ്റേ മീനായാൽ അതീക്ക് ഒരു തോരൻ വാണം, ഉപ്പേരി വാണം.
ഏഹ്
മീനായാൽ അതിക്ക് ഒരു ഉപ്പേരി വേണം.
അയ്യോ അതതല്ല യ്യോ പോയ ആഹ് മീൻ ആഹ് ഇവിടെ അത്, ഇത് ഇവിടെ രാവിലെ തൊട്ടേ പറഞ്ഞിട്ട് പോയതാ ഇന്ന് വൈകീട്ട് ബിരിയാണി വെച്ച് കൊടുക്കണോന്ന്. ചി ക്കൻ വാങ്ങിച്ചിട്ട് ഞാനാന്നേ എന്നാ വെളിയില് പോയി സാ ആഹ് സാധനം വാങ്ങിക്കാൻ രാവിലെ തൊട്ട് ഒരുങ്ങി നിക്ക് ക്കുവാ അയ്നൂടെ പയ്യൻ തുണി പറക്കി ഇട്ടേച്ചു പോകാന്ന് വെച്ചഴിഞ്ഞ തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഇത് നെനഞ്ഞു പോവൊന്നുള്ളൊരു പേടി അങ്ങനെ പോകാതെ നിക്കുവാ.
ആഹ് ആഹ് ഇനിപ്പോ മക്കള് വരുമ്പോ എന്താ കൊടുക്കാ
ആഹ് പോണം എന്തായാലും അഞ്ചര ആറ മണി ആകുമ്പോഴത്തേക്കിനേ അവര് വരത്തുള്ളൂ
അപ്പൊയെക്ക് റെഡി ആക്കണ്ടേ
ആ റെഡി ആക്കണം പക്ഷെ ഈ മഴ മഴ എന്താലേ ഇനി ഞാൻ
ഇനിയെന്തായാലും പൊറത്ത്ക്ക് ഇടണ്ട
ഇച്ചിരികൂട കഴിഞ്ഞ നനയായ് ഇതോയ്ക്കിടല്ലേ
ആഹ് ഹലോ പറ എന്താ ഇടക്കൊന്ന് ഇറി പോയിതന്ന്
മക്കള് എന്താ എത്ര മക്കളാ
മൂന്നാളെ
മൂന്നാളാ പഠിക്കവാ
രണ്ടാള്
രണ്ടാള് എത്ര പഠിക്ക്ന്നെ
മൂന്നാം ക്ലാസ് ഒരാള് യു കെജി
ഒരാള് കുഞ്ഞാ
കുഞ്ഞ ആറു മാസ ആള്ളൂ
ആറ് മാസം ചെട മോന മോളാ മൂന്ന് മോള ആ വീട്ടീ വേറെ ആരൊക്കെയണ്ട്
വീട്ടില് ഒര് ആങ്ങളന്നെ ള്ളൂ അത് ഇപ്പു
ആഹ് ഹസ്ബൻഡന്റെ ജോലി
നടെ നാട്ട തന്നെ
നാട്ടിൽ തന്നെ ആ മക്കള് ഇവിടെ രണ്ട പേര ഒരു മോനും ഒരു മോളും
വല്ല്യ ആൾക്കാരാ
ആ ഒരാള് പ്ലസ്ടൂന് ഒരാള് നയന്തില് ആഹ്
കണ് പൊഴ ഇടാനും പറ്റില്ലല്ലോ ബിരിയാണി
ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല അല്ലെങ്കി പിന്നെ വാങ്ങിച്ചു കൊടുക്കണം ഞാൻ വിചാരിച്ചേ എന്ത് പാലും ഒണ് പിന്നെ ഈ നൂറ്റി എൺപത് രൂപങ്ങണ്ടാവ ഒരു ബിരിയാണിക്ക് അപ്പൊ ഞാൻ വിചാരിച്ച് ആ നൂ മുന്നൂറ്റി ആറ് വരയാ ഞാൻ അതിന് ഒരു ചിക്ക രണ്ട് ദിവസം പോയി പിള്ളാര ന എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കുഞ്ഞുങ്ങളെയള്ള അവർ ആ ബാപ്പ ഇല്ല വാപ്പ തമിഴ്നാട്ടിലാ അപ്പൊ ഞാൻ നോക്കിയപ്പോ രണ്ട് ദിവസം കുഞ്ഞുങ്ങളുടെ കണ്ണിപ്പൊടി ഇടാന ആ പൈസ മതി ഒരു കോഴിയെ വാങ്ങിക്കാൻ അതാവുമ്പോ രണ്ടു ദിവസം അങ്ങ് പോത്തില്ലടാ ചിക്കന്
എന്റെ ചെറിയപിള്ളേരാവുമ്പോ എന്നഎന്തെങ്കിലും പർഞ്ഞേ ശരിയാ
ആഹ ഇല്ല ഇല്ല ആ പറഞ്ഞ പറ്റത്തില്ല അതാ പോണ അപ്പൊ ഞാൻ വിചാരിച്ച രണ്ടു ദിവസം ആ അതാകുമ്പോ നമ്മുക്കും പാടില്ല എന്തേലും വേറെ എന്തേലും ഒരു കറിയും കൂടെ ആക്കിയാ മതിയല്ല ഒരു തോരനും ഒര് ഒഴിച്ചി കറിയൂടാക്കിയ രണ്ടു ദിവസം പോകും പിന്നെ ബിരിയാണി റൈസ് ഇരിപ്പുണ്ട് അത് സാരില്ല എളുപ്പാടാ അത് കുക്കറിനകത്തഒരു അടി അടി
സാധനം കിട്ടിയത് പെട്ടെന്ന് കയ്യു
അല്ലടാ അത് യ് റൈസ് ചില കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതല്ല ഈച്ചി കൻ കിട്ടണം
ചിലല്ലേ
ആഹ
വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവന്നരന്നല്ലേകും
ഇല്ലടാ ഇല്ല അ അങ്ങനെയില്ലേ നമ്മള് പോയി വാങ്ങിക്കണം ചെലപ്പം അമ്മള് വിളിച്ച് പറയുമ്പം വലുതായിരിക്കും കൊണ്ടുവരുന്നത് നമുക്ക് അത്രയും വലുതിന്റെ ആവശ്യമില്ലല്ലോ
ആ ആ അല്ലവിടെ അളവ് എവിടെക്കെ വിളിച്ച് പറഞ്ഞാല അളവ് പറഞ്ഞ കൊടുത്താല്
ഉം അല്ല ഇവിടെ ഞാൻ വിളിച്ചപ്പോ വിളി പറഞ്ഞടാ അവ അന്നേരം നാല് കിലോ രണ്ടു കോഴിയ ഇങ്ങ് കൊണ്ടുവന്ന് ഞാനങ്ങ് പെട്ടു പോയി രണ്ട് കിലോന്ന് ഞാൻ പറഞ്ഞ റഞ്ഞത് അവര് കേട്ടത് രണ്ട് കോഴീന്നാ മനസിലായോ ആഹ് അവര് കേട്ടത് രണ്ട് ഞാൻ പറഞ്ഞത് ആ ഇല്ല ഞാൻപിന്നേ രണ്ട് ഞങ്ങടെ കുടുംബത്തോടെ കൊടുത്ത് കൂടെ എടുത്ത് ആ വിളിച്ചു പറയുന്ന ചെയ്യുന്ന പരിപാടി ണ്ട കൂടി നിർത്തി കുടുംബത്തൂടെ കൊടുത്തടാ അപ്പറത്ത കുടുംബം അവടെ രണ്ട് ഹസ്ബൻഡിന്റെ അനിയനും അനിയൻമാർ ന്റെ മക്കളും ഒണ്ട്
ആ നിങ്ങള് വേറെ പോന്നതേയ്ക്കാരം ല്ലേ.
വേറെയാ അന്നേരം ആ അവർക്ക് കൊടു ത്ത് ന്നേരം പിന്നെ അവിടത്തേക്ക്‌ ന്നു ടെ കൊടുത്ത് പിന്നെ ഈ നാ രണ്ട്
പിന്നേം പോയോ ഹലോ ഹലോ
രണ്ട്
ഇന്നെന്താ ഇങ്ങട്ട് മീ ഉച്ചയിഞ്ഞിട്ട് ചിക്കൻ കിട്ടാഞ്ഞിട്ട്